ആ ആ കേൾക്കുന്നുണ്ട് നിൻക്ക് കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് സുഖം തന്നെല്ലേ
ആഹ് സുഖം തന്നെ ഇങ്ങക്ക് സുഖം തന്നെല്ലേ
ആഹ് സുഖാണ് മഴണ്ടോ ഇപ്പോ അവിടെ
ഇല്ല ഇപ്പ മഴയില്ല ഇപ്പൊ നല്ല വെയിലാ
അതെ ഇപ്പൊ ഇവടെ മഴ പോയിക്ക് പക്ഷേ എന്താ മറ്റേ ഒരു മൂടി നിക്കുന്നില്ലേ മ റ്റേ ഒരു തൺപ്പായിട്ട് അതേപോലുണ്ട്
ആ ഇവടെ അങ്ങനെ ഇല്ല എന്നാലും മഴ പെയ്യും കണ്ടാലറിയാം മഴ പെയ്യുന്നുള്ളത്
ആ ആഹ് ആഹ് ഇപ്പൊ മഴന്റെ കാലാവസ്ഥ ആയതോണ്ട് മഴ പെയ്തോണ്ട് നിക്കും
അത്തന്നെ മഴ പെയ്തോണ്ട് ഇൻണ്ടാവുമ്പോ വിശ്വസിക്കാ വിശ്ച്ച് കൊരച് അയറിടാനൊന്നും പറ്റൊന്നുല്ല
ഇല്ല വിശ്വസിക്കാ കൊള്ളൂല
ആ അതെ അതെ പിന്നെ എന്തെയ്യുന്നു
എന്തേ ഇന്ന് ഞാന് ഇതാ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി
ആ ആഹ്
കുട്ടിനെ ഇന്ന് സ്ക്കൂള് പറഞ്ഞയ് ച്ച്.
ആ ഇന്ന് ശനിയാഴ്ചയല്ലേ ഇന്ന് സ്കൂളുണ്ടോ?
ഇന്ന് സ്കൂള് എന്ന് പറഞ്ഞാല് നമ്മള് മയക്ക് ലീവ് തന്നിന്നു. നമ്മക്ക് ക്ക്‌ അപ്പൊ ലെ ലീവ് തന്നതിന് പകരായിട്ട് എടുക്കയാണ്. ഇപ്പൊ കുട്ടി കുട്ടിളല്ലതെ തന്നെ പനിയിട്ട് ഫുള്ള് ലീവലേ സ്കൂളിലൊക്കെ. ഇന്നലെ വിളിച്ചപ്പോ ടീച്ചറ് പറയുന്ന്ണ്ട് ഒമ്പത് കുട്ടിള് ലീവാണ് സ്കൂളില് അപ്പം ങ്ങളാരും പനി മാറാതെ. പറഞ്ഞയ്ക്കണ്ട ക്ഷീണം ഒക്കെ മാറി എല്ലും കഴിഞ്ഞ് പറഞ്ഞയ്ചാമതി പഠിപ്പിക്ക്ന്ന് വേജാറാവണ്ട. കാരണം ഞമ്മൾ പിന്നി പിന്നിം പിന്നിം റിപ്പീറ്റ്യ്ത് ഇങ്ങനെ പഠിപ്പിചോണ്ടിരുന്നോണ്ട് കാരണം പനിയായൽ ഓരോരു. ത്തിനിക്ക് പകർന്ന് പകർന്ന് പകർന്ന് കുറേ കുട്
ആഹ്
സ്കൂള് ലീവായിക്കൊണ്ടിരിക്കാണ് ന്നാർഞ്ഞേ ന്നറ്റ് പനി മാറിട്ടും മാറിപാട് മ്മള് പറഞ്ഞേയ്ക്കാൻ പറ്റൂല.
ആ ആഹ്
കാരണം. പനി മാറിയാലും പറഞ്ഞയ്ച്ച് കഴിഞ്ഞ് പിന്നെ സ്കൂളില് ഓരിക്ക് ഇരി ക്കാൻ വെയ്ക്കുന്നില്ല ക്ഷീണായിട്ട് ഓര് കെടക്കന്നെ.
ഇപ്പത്തെ പനി തലവേദനയും മേലുകൈയും വേദനയൊക്കെ പനി മാറുന്നാലും മേലുകൈയും വേദന നൊന്നും മാറുന്നില്ലല്ലോ.
മറ്റേ പകർച്ചവ്യാധി ശിഖല്ലക്കെ വന്നതല്ലേ. അപ്പൊ ഓരിക്ക്. ഉം പേടി പിന്നെ മനി മാറാണെങ്കിൽ രണ്ടസം കഴിഞ്ഞട്ട് പറഞ്ഞയ്ച്ചാ മതി ടീച്ചർമാർ ഇങ്ങോ തന്നെ പറയുന്നുണ്ട്.
ആ ആഹ്
അപ്പൊ ഉ ഒരാഴ്ച ആയി സ്കൂള് പോയിറ്റ് കുട്ടി പ്പംന്നാ പോവാ ആദ്യായിറ്റ്
ആ പനി നല്ലോണം മാറിക്ക്യാ
ഇപ്പൊ പനി നല്ല പനി ക്ഷീണൊക്കെ നല്ലോണം മാറിക്ക്‌ മറ്റേ കരിക്കുമ്പള്ളം കുടിച്ചപ്പളാണ് ഒന്ന് നീച്ച് നടക് ക്കലൊടങ്ങിയത് കുട്ടി. പിന്നെ നിങ്ങളോ പനിയൊക്കെ ഉണ്ടായിന്നോ?
ആഹ് എനിക്ക് ഇന്നലെ മോക്ക് മോള് സ്കൂള് പോയിട്ടില്ലായിരുന്നു പിന്നെ ചെന്ന് ഇന്ന് പിന്നെ വലിയകൊയപ് പ്പൊന്നും ഉണ്ടായില്ല. അപ്പ പിന്നെ ഇന്നലല്ല മിനിയാന്ന് സ്‌കൂ സ്കൂളിൽ പോയിട്ടില്ലന്ന് ഇന്നലെ പിന്നെ വലിയ കുഴപ്പൊന്നുംണ്ടായിരുന്നില്ല പിന്നെന്നല്ലെ സ്കൂളി പോയി.
ആഹ് ശരി അപ്പൊ ഇന്ന് സ്കൂൾ
ജലദോഷം. ആ ജലദോഷം' തലവേദന. മേലും കൈയ്യും വേദന പനിച്ചിട്ടില്ല എന്തോ എന്തോ ഭാഗ്യത്തിന് പനിച്ചീല്ല. തലവേദന മേലും കയ്യും വേദന അങ്ങനെയൊക്കെണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങള് ഉം
ആശുപത്രിയിൽ പോയിറ്റില്ല
ഇല്ല ഇല്ല ആശുപത്രിയിലൊന്നും പോയിറ്റില്ല അതിന് ഉണ്ടായില്ല മേലും കയ്യും വേദന.. പിന്നെ ജലദോഷം അങ്ങ് നിന്നു ഇപ്പോ വലിയ കുഴപ്പൊന്നുമില്ല
ആ അ ആഹ് ആ അതെ നമ്മള് പിന്നെ അ
ഗവൺമെന്റ് ഹോസ്പിറ്റലക്കെ ഇവിടെടുത്തന്നെ
ആ നമ്മള് പിന്നെ വേഗം ഗവൺമെന്റ് ഹോസ്പിറ്റൽക്ക് വേഗം ഓടും എന്തെലും പനിണ്ടായാല്.
ആഹ നമ്മളതിവിടെ അടുത്തന്നെയാ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, പോയിട്ടില്ല.
ആ അയ്ശരി. പിന്നെ പനിമാറിയോ ഫുള്ളായിട്ട്.
ആ പനി ഫുള്ളായിട്ട് മാറി ഒരുദവസേ പനിച് കെടന്നെള്ളൂ മോള് പിന്നെ ആ സ്കൂളിൽ പോയേരം, പിന്നെ ഓൾക്ക് തലവേദന ഉണ്ടേർന്നിരി ന്നൊക്കെ പറഞ്ഞീ.
അയ്ശരി. ആഹ ആഹ് ഭർത്താവ്, ഭർത്താവ് ജോലിക്ക് പോയോ
ഇല്ല ബെൽറ്റായൊണ്ട് ഇ മഴആയോണ്ട് വാട്ടർ പ്ര്രൂഫിന്റെ പണിയാണേ അപ്പൊ ന്നിപ്പോ മഴ ആയതൊണ്ട് പോയിട്ടില്ല. വാട്ടർപ്രൂഫിന്റെ പണി ന്ന് പറയുമ്പോൾ മഴക്കാലത്ത് ങ്ങനെ ണ്ടാവില്ലാലോ.
ആഹ അപ്പൊ മയക്കാലത്ത് പണി കുറവാവൂലേ
ആ മയക്കാലത്ത് പണി കൊറവാ.
ആഹ് അയ്ശരി അപ്പൊ മ ഹ് മ. പണി കൊ ഇല്ലാത്തപ്പോ എന്ത് എന്ത് വർക്ക്
പണിയില്ലാത്തവരാണ്. പിന്നെ അതീം. വീട്ടില ഇങ്ങനെ ഇരിക്കും. ചെലെ ചെലപ്പോ ഇങ്ങനെ ടൈൽസിന്റെ പണിയൊക്കെ വന്ന്. ണ്ടെങ്കില് അങ്ങനെ പോവാറുണ്ട്.
അയ്ശരി.
വല്ലാണ്ടിങ്ങനെ വീട്ടിതന്നെ. പണി വരുമ്പോ. പിന്നെ ഇന്റർലോക്കിന്റെ കമ്പനിണ്ടായിരുന്നു.
ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാൺച്ച് പിന്നെ ക കാണിച്ച് പനിയാ കാണിച്ചപ്പളാണ് പനിയാ. പിന്നെ ഞമ്മക്ക്, ഡോക്ടറെ കാണിച്ചാ മതിയല്ലോ. മരുന്ന് കുടിക്കണം ന്നില്ലല്ലോ. അപ്പൊ പനി മാറുവല്ലോ.
ആഹ് അതന്നെ ഡോക്ടറെ കാണിക്കണെന്നില്ല. കാണിക്കാൻ പോവാന്ന്റഞ്ഞാ മതി. അപ്പളെ പനി
ആ മാറിണ്ടാവും. പകുതി മാറാന്ന് പറഞ്ഞ ഡോക്ടറെ മുഖം കണ്ട്, കണ്ടാ അല്ലെങ്കി, ഹോസ്പിറ്റലിന്റെ ആ മുഖം ഇങ്ങട് കണ്ടാ, നമ്മള് പനി പകുതി മാറുവല്ലോ.
ആ അതാണ്.
ആഹ അങ്ങനെ മാറീക്ക്. നി മരുന്ന് കുട്ച്ചിട്ട് മാറാണ്.
ആ ആഹ അത് ശെരി.
ആഹ് ആഹാ അങ്ങനെത്തെ പകർച്ചവ്യാധി, ഈഷിഗല്ല വന്നിട്ട് പേടിയാവമ്മക്ക് മ്മക്ക് പേടിയാണ് ഡോക്ടറെ കാണിക്കാതിരുന്നാലും പേടിയാ ഉം ഉം പണ്ടൊരു കൊറോണ കൊറോണ വന്ന്. കൊറോണ വന്നത് ഓർമ്മല്ലേ?
ആ കൊറോണ ഫുള്ളായ്
ഉം എല്ലായിടത്തും കൊറോണ ങ്ങക്ക് ബാധിച്ചിരുന്നോ?
ഇല്ല ഇല്ല കൊറോണ ഇവിടെക്കങ്ങനെ ബാധ്
ആഹ് അയ്ശരി. അങ്ങനെന്നാ, ള്ള നാട്ടിലൊന്നും അങ്ങനെ ബാധിക്കാറില്ലാന്ന് തോന്നുന്നു.
ആഹ ആഹ അത് ന്നെ
ആഹ് പിന്നെ മ്മളെ കേരളത്തിൽ ന്നാലും ണ്ടായിന്നെങ്കിലും, കൊറേവേര്ന്ന്ന്നാണ് എനി ൻ്റെ ഒരയിപ്രായം
കേരൾ കൊറവൊന്നല്ല കേരളത്തിലും ണ്ടായിരുന്നല്ലോ ഏടെക്കെ
ഇണ്ടായിരുന്നുല്ലേ. ആഹ് അഹ്പോലെ, പക്ഷെ ഇന്നത്തെ കാലത്താണ് ഈ- പനി അല്ലെങ്കിൽ വൈറസ് കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. തോന്നില്ലട്ടോ പണ്ടു ഉണ്ടായിന്നല്ലോ.
പണ്ടുണ്ടായിരുന്നു പ ക് ശ് ഇന്ന് പണ്ട് പിന്നെ അങ്ങനെ- മരുന്നുകൾ ഒന്നും, കണ്ടുപിടിക്യാ അങ്ങനെ ഒന്നുംണ്ടായില്യല്ലോ പിന്നെ എല്ലാത്തിലും വേൽങ്ങനൊരു.
ആഹാ ആഹാ വെറോന്ന്ണ്ടേ. പണ്ട്, എന്തെങ്കിലും എന്താണ് പനി, എന്ത് പനിയാണ് ഒന്നും മനസ്സിലാവില്ല ഇന്നത്തെ.
അതന്നെ ഇന്ന്പ്പ അതിനൊക്കെ- മനസ്സിലാക്കാം ആഹാ അതിനുള്ള മരുന്നുണ്ടല്ലോ. ഇന്നും വേ വേ കണ്ടുപിടി
ആഹാ പണ്ടത്തെ ആൾക്കാര്- പറയോന്ത്‌ പണ്ടൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ, ത്രാ അസുഖല്ലേയിര്ന്ന് ഇപ്പത്തെ കു പത്തേ ഈ ഒരോ തിൻ്റെ പ്രശ്ന പക്ഷെ. പണ്ടും വസൂരിയൊക്കെ വൈറസ് ആയിട്ട്. ഇത്ര പടർന്ന്
ഓ അതന്നെ പണ്ട്. പണ്ടും ഈ കൊറോണന്റെ വേറെ എന്തൊക്കെ, പണ്ട് ഉണ്ടായിട്ടുണ്ട്.
എന്തായി.. !
നമ്മൾ അ പഠനങ്ങളിന്നെക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ പൻ ഇങ്ങനെ പണ്ട് പ പണ്ട് ണ്ടായ ആ ഒരു വൈറസ് ആാണ് ഇപ്പം വരുന്ന ന്നൊക്കെ പറഞ്ഞിട്ട്ങ്ങനെ ന്യൂസിലൊക്കെ. കാണുന്നുണ്ടല്ലോ!
ആഹാ അങ്ങനെ എന്തെല്ലാം കഴിഞ്ഞു പോയി, ഒരുപാട് കഴിഞ്ഞു പോയിക്ക്. പിന്നി കൊഞ്ഞി ഫുള്ള് വൈറസിന്റെ കാലഘട്ടാണ്.
അതെന്നെ. മഴ അയൽ രസോആണ് മഴ ആയ ല്ലപേടിയണ്.
വേറൊരു പ്രശ്നണ്ട് മഴ ഇപ്രാവശ്യം കുറവാാണ്ന്നാ പറയുന്ന.
ആഹാ മഴ പ്രാവശ്യം കുറവാണ് നല്ല- കുറവാണ് ഇനി. ചൂടുള്ള സമയത്ത് ഭയങ്കര വരൾച്ചയായിരിക്കും ന്നൊക്കെ പറയുന്ന.
ഞ്ഞി നല്ല വരൾച്ചാവുന്ന് കാരണം ഇപ്രാവശ്യം മീനും കുറവാണ് കൊള കുളത്തിൽ നിന്നു, പാടത്തു നിന്നും, ഒക്കെ കിട്ടിയ മീനുകൾ കുറവാണ്. കാരണം എന്താഅറിയോ? കഴിഞ്ഞ പ്രവിശോയൊക്കെ- ഇഷ്ടംപോലെ മീൻ കിട്ടീന്ന്. പ്രാവശ്യം മീനൊക്കെ, ഓരോരുത്തർ പറയുന്ന കേക്കുന്നാണ്. ആഹാ എന്താ പ്രാവശ്യം. മീനുകളൊക്കെ ചത്ത് പോവാണ് വള്ളം കൊറവയിട്ട് കിട്ടുന്നില്ല മീൻന്നൊക്കാ. പിന്നെ മറ്റേ അല്ലാത്ത മീനും ഇല്ലല്ലോ. ട്രോൾ ഒക്കെ വന്നല്ലേ.
ആ ഇപ്പളും ഇപ്പം പിന്നെ യി. ഇപ്പളും ട്രോളൊക്കെണ്ടല്ലോ മീൻ ഇപ്പം കിട്ടാനില്ല.
മീനിന്റെക്കെ വില എത്ര വെച്ചിട്ടാ.
ആഹാ.. !
നിങ്ങള് മീനൊക്കെ വാങ്ങാറുണ്ടോ? ഇല്ല നമ്മള് മീന് വെല കൂടിയിട്ട് വാങ്ങലില്ല.
ഓ.. ഞങ്ങൾ ഇപ്പോ അങ്ങനെ മീനെ വാങ്ങിയിട്ട്, ആഹാ കൊറയായി ഇപ്പ, ചിക്കനാണ് വാങ്ങാറ്. പിന്നെ എടക്കൊക്കെ മീന് വാങ്ങു. പിന്നെ പച്ചക്കറി മക്കള് പച്ചക്കറി, കൂട്ടൂല അപ്പോ പിന്നെ.
ആഹാ അതേ. മീനൊക്കെ തിന്നാ പൂതിയായി പക്ഷെ മീന്റെ വെല ആലോചി. ക്കുമ്പോ വാങ്ങാനും വയ്യ.
ആഹാ അതന്നെ, ഇപ്പ മത്തിയൊക്കെ നല്ല. ഉം പിന്നെ അന്താ അതിനു എന്താങ്ങള് പ ഇങ്ങള് എന്താ പറയാ മത്തി സ്കൂളില് ളള പുസ്തത്തിന് ചിന് കിണറ്
ഞങ്ങള് മറ്റേ പഞ്ഞീനല്ലേ നിങ്ങള് ഉദ്ദേശിച്ച്? ആഹ് ആ പഞ്ഞീനൊക്കെ ന്ത് ആ ഉള്ള മീൻ നല്ല വിലയാണ്
ആഹ് അതെ ഒരു ഒരു തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നിന് പിന്നെ ഞാന് ഞങ്ങള് അത്രയല്ലേ ആൾക്കാര് ഒരു വട്ടം ഒരു തവണ വാങ്ങിണ്ടെങ്കിൽ ഞൾ രണ്ട്, മൂന്ന്, ദിവസത്തേക്ക്.
ആഹ് അതെ ഞങ്ങക്ക് ഇവിടെ കൊറേ ഇ ആൾക്കാരുണ്ട് അപ്പൊ മീൻ ഒന്നും വാങ്ങിയാ ഒക്കൂല.
ആ ആ അത് ശരി
അപ്പൊ ശരി ഇപ്പൊ ട്രോൾ ആയതൊണ്ട് മീന് ക്കെ നല്ല വില ആയതുകൊണ്ട് പിന്നെ മ്മള് മീനിന് നിന്നിട്ടില്ല അത് മാറട്ടെ വിചാരിച്ചിട്ട്
ആ ആ അത് തന്നെ പിന്നെ പിന്നെ പ്പൊ കിട്ടുന്ന മീൻ ന്നും നല്ല മീനും ആയിരിക്കുല അപ്പൊ കിട്ടാൻ മീന് കിട്ടാനില്ലാത്തതുകൊണ്ടേ ഐസിലൊക്കെ ഇട്ട് വരുന്ന മീനൊക്കെ ആയിരിക്കും
ഉം ഇപ്പം അന്ന് പിടിച്ച മീനൊക്കെ ആവും ഇപ്പൊ ആരും മീൻ. പിടിക്കാൻ പോകുന്നില്ലല്ലോ? ആ ശരി പിന്നെ പച്ചക്കറികളൊന്നും കൂട്ടൂല മക്കള്?
ഇല്ലേ പച്ചക്കറികളൊന്നും കൂട്ടണ്ട എന്നാ ശരിട്ടാ
ആ ഓക്കെ.